എന്തൊക്കെ വിശേഷങ്ങള്
നല്ല വിശേഷം എന്താ അവിടത്തൊക്കെ വിശേഷം
നല്ലതന്നെയാണ്
ഏ
മഴയുണ്ടാ നിങ്ങളെ നാട്ടില്
ഇല്ലല്ല അപ്പന്ന് വല്ലാതെ മല്ലന്നാ ചെറുതായിട്ടൊക്കെ ഇണ്ട് ഫുഡൊക്കെ കഴിച്ചില്ലേ റെസ്റ്റിലാവൂലേ എന്ന് തോൽമ്പാ
ആഹ
എഏ എന്നിട്ട് പിന്നെ എന്തൊക്കെയാ മക്കളൊക്കെ സ്കൂൾക്ക് പോയി വന്നോ
ഇല്ലേ മക്കള് സ്കൂൾ പോയി വരാറാവണല്ലോള്ളു
ആഹ അവിടെ എപ്പള എത്തുക
ഇവിടെ നാല് നാലരക്ക ആ
നാലരേ ആഹ എത്ര
മൂന്ന് മക്കളാണ്
മൂന്നാ
ആഹ ആഹ സ്കൂള് മദർച്ചൊക്കെ അടുത്തു തന്നെയാണ്
ഏ
ഇക്ക എത്രത്രങ്ങപ്പള
എനിക്ക് രണ്ട് മക്കള്
ഏ എന്താ കുട്ടികള്
ഒ ആണും ഒരു പെണ്ണും
ഏ പഠിക്കയാ
ആ രണ്ടാളും പഠിക്കയാണ് ഒരാള് കെ ജിൽ ഒരാള് നാലാം ക്ലാസ്
ആഹ ചെറിയ മക്കളാണല്ലേ
ആഹ ചെറിയ മക്ക
ഹസ്ബൻഡ് എന്റേത് മൂത്ത മോന് ഡിഗ്രിയാ
ഏ
പിന്നെ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ
ആഏ വലിയ മക്കളാണ്ല്ലേ ആടെ അടുത്തന്നെ സ്കൂള ആകുമ്പോ ഒരു നടതാങ്ങാണ്ടാവൂലേ
ആ അഹ്
ഉം
ഹുസ്ബൻഡിലെ
ഏ ഹുസ്ബൻഡ് ഇൻഡ്
ആ അതല്ലേ അഹ്
അഹ് ഓരപ്പങ്ങക്കോ
ആ നാട്ടിലനേ
അ ഏ പിന്നെ എന്നായിട്ട് എന്തൊക്കെയ മക്കള് വരുമ്പോ എന്തേലും ചായക്കെ കടിയങ്ങൻ എന്തേലും വണ്ടി ലുലെ
ചായക്ക് എന്തേലൊക്കെ ആയിട്ട് തിന്നു എല്ലങ്കി ചോറിഞ്ഞു
ഏ നിങ്ങക്ക് എന്താ ഇ നോമ്പറക്കുമ്പോത്തിന് ചോറാ
ഞാൻ ചോറതിന്നല്
ഏഹ്, അവിടെ മഴയൊക്കെ ഇണ്ടോ അവിടൊക്കെന്താ മഴ പാട്
മഴ ഇതാ മഴ ഇന്ന് രാവിലൊന്ന് ചാ റി പോയിട്ടൊള്ളു പിന്നെ പെയ്തിട്ടില്ല
ആഹ്
മഴ ഇപ്രാശ്യം കൊറവല്ലേ
മഴ ആ കൊറവന്നെണ്, ഇന്നാലും ഇന്നലിം ഇന്നും മിന്നാന്നൊക്കെ ആയിട്ടാണ് ഇവിടെ അങ്ങനണ്ട് മഴല്ല ഇന്നാലും ഒരു പൊടി മഴ മാരി ഒന്നിങ്ങനെ പെയ്തു പോയി. വല്ലാതെ പെയ്തിട്ടൊന്നുല്ല.
ആഹ് അത്
കൊറ ഒരാഴ്ച മുന്നേ നല്ല മഴന്നേനി അടഞ്ഞു പുടിച്ച മഴണ്ടേനി നല്ല പെരുമഴയായിക്കാണ്ടന്നെ, ഇല്ലേ
ഹ്മ്മ്
ഏഹ്, എന്തെ എന്നിട്ട് ഇന്ന് ചോറിന് കറിയൊക്കെ
ചോറിന് കറി, മത്തി കറി മത്തി പൊരിച്ചത് പിന്നെ ഇനി എന്തേലും വെള്ളന്തേലും ഇണ്ടാക്കണം.
ആഹ്, നോല്മ്പൊറക്കുമ്പോത്തിന്ല്ലേ
നമ്മള് ഒരാളല്ലേ ഉള്ളൂ.
ആഹ്, അ ഇങ്ങക്ക് മാത്രം ഇണ്ടാവൊള്ളൂ ഇ
ആഹ് അപ്പൊ പിന്നെ അയിനിള്ളത് മതിയല്ലോ, പിന്നെ എല്ലാ എല്ലാർക്കും ഉണ്ടെങ്കി ന്തെലും ഇണ്ടാകൂ ക്കൊള്ളു.
ആഹ്, ആഹ്, ആഹ് അയ് ശെരിയാ എന്നിട്ട് വീട്ടിൽ എല്ലാർക്കും സുഖാ
സുഖാണ് അൽഹംദുലില്ലാഹ് സുഖാണ്. പിന്നെ വീട്ടില് പ ച്ചക്കറിക്കെ അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കല്ണ്ടോ
ഇല്ല വീട്ടിൽ ഇവിടെ ആദ്യം ഇണ്ടായിനി ഇപ്പല്ലട്ടോ, ഇങ്ങളവിടെക്കെ എങ്ങനെ
ആഹ്, ഇവിടെ ഞാന് ഇണ്ടാക്ക്‌ണ്ട് പച്ചക്കറിയൊക്കെ
ആണോ
ആഹ്.
എന്താണ്? എന്തൊക്കെയാണ്
ഞാന് ടെറസിന്റെ മൊകളില് കവറിലാകിട്ടാ ഇണ്ടാക്കല്. അതി ല് തക്കാളി, പച്ചമുളക് വെണ്ട, വൈതനങ്ങ, ചീനമുളക് അങ്ങനെക്കെള്ള കൊറെ ഐറ്റംസക്കെ ഇണ്ടാക്കും.
ആഹ് അതോണ്ട് അവനാന്റെ ആവശ്യത്തിന്ള്ളത് ഇണ്ട്ലേ
അതകണ്ട്. പിന്നെ ഇവിടെ ഞങ്ങള് മുറ്റ മുറ്റത്ത് വെയില്ന്നർഞ്ഞതില്ല, വെയില് കുറവായ കാരണ താഴെണ്ട ഇണ്ടാവുല അപ്പോ ഞങ്ങള് മുകളിലെ
ആഹ്, അപ്പൊ എന്നിട്ട് അ മറ്റേ താഴത്ത് വെയിലില്ലാത്തതോണ്ട് ലെ
ആഹ്
ആാാഹ് ഇൻകുതന്നെ ആദ്യം തക്കാളിക്കെണ്ടേനി, പിന്നെ ഇപ്പൊ മഴക്കായി ട്ട് തക്കാളി പച്ചമൊളകൊക്കെണ്ടേനി. പിന്നെ ഇപ്പോ വല്ലാതെ അയ്നോട്ങ്ങട്ടൊരു ഇതില്ലാതായി.
ആഹ്, അത് എല്ല സുശ്രൂഷവാണോ
അയിന്റെ ഒപ്പം അങ്ങനെ നിന്ന് നല്ലഇതിലങ്ങനെ കൊണ്ട് നടന്നാ സംഭവണ്ടാവൊക്കെ ചെയ്യും.
ആ നമ്മൾ നല്ല മെനക്കടണേ
ഉം ചെടി ആ ചെടിക്കെണ്ടോ
ഏയ് ചെടിന്നുല്ല അപ്പ ചെടിണ്ടാവണങ്കി വെയി ല് വണ്ടേ വെയിലില്ലാത്ത കാര ചെടിന്നുംണ്ടാക്കലില്ല
ആ അപ്പൊ അവ്ടെ അങ്ങനെ വ നല്ല മരങ്ങളും അങ്ങനെക്കെ അയാണ്ടാവുലെ
മരങ്ങൾണ്ടേ ഇ മരങ്ങൾടെ കാനൽപ്പാടായ കാരണം ഒന്നുണ്ടാവൂല
ആ ആ വെയിലുവാണല്ല പിന്നെ എ എന്തിനും
അ
ഹൽ ഹലോ
കേകാല്യ
ആഹാ ഒരു കട്ട് അ ഹലോ
ആ കേട് കേക്കാല്യേ
ആ ഇപ്പൊ കേൾക്ണ്ട് ഇപ്പൊ കേൾക്ണണ്ട് എന്തോരു ത് വാതിരി
പ്റ് പ്രശ്നണ്ട് പിന്നെ അപ്പൊ വീട്ടില് ആരെക്കെള്ളത്
ഇൻക്ക്വ്ടെ ല്ലാരുണ്ട് ഇമ്മിഇപ്പീ ഒക്കെണ്ട്
ഏ ല്ല വേറ താമസ
അല്ലല്ലല്ല
ഒന്നിച്ചാണ്ലെ
ഒന്നിച്ചിങ്ങക്കോ ങ്ങളും ങ്ങനെ വേറെ
ആ ഞങ്ങള് വേറെ വേറെ പോന്നിട്ട് പത്ത് ആ പന്ത്രണ്ട് കൊല്ലൊക്കെ ആയിക്ക് ണ്ടാവും
ഏ അവടെങ്ങളെ തറ തറവാടിന്റെ വീടിന്റെട് തന്നെ
ആ ഞങ്ങളിങ്ങനെ എളേച്ചിം എളേ ഏ ഇവര് ഭർത്താവിന്റെ ജ്യേഷ്ഠനും അഞ്ചന്മാരൊക്കെ ഇങ്ങനെ വര് വരിവരേനെ പെരേണ്
ആ
ഒക്കെ സ്ഥലം വാങ്ങിറ്റട്ടോ പെരെ കേറ്റീക്ണത്
ആ അപ്പൊ അങ്ങനെവുലെ ആ ങ്ങക്ക് എ അങ്ങനെ എത അവിടെത്ര മക്കളാണ്
എ എവിടെ ഇവിടെ ഇവിടെ പയിനൊന്ന് മക്കള് ഭർത്താവിന്റെമ്മാക്ക്
ആ പതിനൊന്ന് മക്കളുണ്ടാവൂല്ലേ എല്ലാരും കല്യാണക്കെ കഴിഞ്ഞ് വീടൊക്കെ സെ ഇതായവരാ?
ആഹ് എല്ലാരും വീട് സെറ്റായോവരാണ് ആണും പെണ്ണൊക്കെ
ആഹ് നാതൂ മാ ആര് അങ്ങനെയൊന്നുംല്ല
ആ നാത്തൂന്മാരുണ്ട് ആറ് നാത്തൂന്മാരുണ്ട് അഞ്ച് ആണു അഞ്ച് ആണും ആറ് പെണ്ണും ആണ്
ആഹ് ഓരക്ക കല്യാണം കഴിഞ്ഞു
ആ ഒക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാരും വീട് വേറെ വെച്ച് താമസായിക്ക്ണ്
ഏ അടെ എട്ത്തന്നേണ് നാത്തുമാരൊക്കെ കല്യാണം കഴിച്ചത്
അല്ല ഒക്കെ കൊ കൊറച്ച് ദൂരെ ദൂരേണ്
ഏ അപ്പൊ പിന്നെ എപ്പോളും ഒന്നും ഇങ്ങനെ വരാനൊന്നും കൈണ്ടാവൂലല്ലെ സ്കൂളും അയിന്റൊക്കെ ലീവ് അനുസരിച്ചൊക്കെ ആവൂലേ വരാനൊക്കെ കഴിയാ
ആഹ് ഓല് മദ്രസ ലീവൊക്കെ ഇണ്ടാവുമ്പളേ വരുള്ളു സ്കൂളൊക്കെ ലീവൊക്കെ ആവുമ്പളേ വരുള്ളൂ
ആ തായിക്കമ തായിക്കോ ഈ ഞാന് തന്നെ ഇൻക്കും കൊർച്ച് ലോങ് ആയതൊണ്ടേ അ വല്ലാതെ അങ്ങനെ മക്കളെ സ്കൂൾ മദ്രസിന്റെ ഒക്കെ ലീവ് അനുസരിച്ച് അങ്ങനെയൊക്കെ എപ്പോളൊന്നും പോയി പോരാ നമ്മുക്ക് പറ്റൂലേ
അതെല്ലേ
ലോങ്ങായത് കൊണ്ടേ
ആഹ്
ഉം അപ്പൊ പിന്നെ എന്നാലും പോവൂട്ടോ നിങ്ങള് പോവ്വാ
ഞാനും പോവും എപ്പളേലൊക്കെ രണ്ടാഴ്ച കൂടുമ്പോളേ നിക്കാൻ പോവും
ഏയ് അങ്ങനെ പോവൂ
ആ ആ ഞങ്ങക്ക് ഒരു പന്ത്രണ്ട് അത്രേ ദൂരേ ഉള്ളൂ പന്ത്രണ്ടും ആ അത്രക്ക ദൂരേ ഉള്ളൂ പതിനഞ്ചറുപേന്റെ
ആഹ് അപ്പൊ പിന്നെ പോവാലോ പിന്നെ വമ്മ മക്കൾ വലിയ മക്കളായതൊണ്ട് ഓര് വരോ കൂടെ
ആഹ് ഓര് രാ വൈകുന്നേരം വരും
അങ്ങനെയ ആവൂല്ലേ
ആഹ് അല്ലാതെ മക്കൾ കൂടെന്ന് പോരൂല
ഹാ ആ മക്കള് വലുതായില്ലേ അപ്പ അതാവൂ ആ ഒരു
ചെക്കന്മാര് വലുതാവകുമ്പോൾ ഓര് പോരൂലല്ലോ
ആഹ് അത് ശരിയാണ് ചക്കം പിന്നീ പെൺകുട്ടികള് നമ്മളെ കൂടെ പോരും ആൺകുട്ടികളാവും ഒര്ക്കൊരു മടിയാവല്ലോ ഓരിപ്പോ വലുതായി കഴിഞ്ഞാലേ ചെറിയ കുട്ടികളായി പോരുന്ന മാരിയാവൂലല്ലോ
ആ അതന്നെ
ഉം അപ്പൊ പിന്നെ ഒര്ക്ക് അതുപോലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ ന്നാലും ഓര് രാത്രി വരു ആവുംല്ലെ
ആഹ് അവര് രാത്രി വരും എന്നിട്ട് രാവിലെ ഇങ്ങോട് പോരും ഞാന് പിന്നെ വൈകീട്ടും പോരും
ആ ആ അങ്ങനെ ഒരുപാട് നിൽക്കാനൊന്നും പോവൂല്ല ഒരു ദിവസത്തിനൊക്കെ വേണ്ടീട്ടൊക്കെ അങ്ങനെ പോവണ്ടാവുള്ളൂ
ആ ഒരു ദിവസത്തിനേ പോവുള്ളൂ പിന്നെ ഇവിടെ കോഴികളൊണ്ടേ കോഴികളുണ്ടാവ പപ്പ ഏ
ആഹ കോഴിയൊക്കെ ഇണ്ടാവൂലേ
അപ്പൊ ഐത്തങ്ങൾ ഉണ്ടാവകുമ്പോ അപ്പൊ ഐത്തങ്ങള്ൾ നോക്കാനും ഒരാള വേണ്ട അപ്പൊ പോവൂല
പിന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പോവാനും കഴൂലല്ലേ അല്ലേ ആഹ
എന്നാലും പൂതിക്ക് പൂതിക്കൊക്കെ ഓരോ വട്ടം പോയി നക്കാ
ആഹ ഞമ്മക്കൊന്നും ലോങ്ങായത കൊണ്ട് അങ്ങനെ കഴ്യൂല്ല
ആഹ അതന്നെ
ഉം ഞങ്ങൾക്ക് ഇങ്ങനെ അതേമാതിരി എന്തേലും സ്കൂളും മദ്രസും ഒക്കെ ലീവിന്നുസരിച്ച് അതും ഇും ലീവ് ഉണ്ട് കണ്ട അങ്ങന രണ്ടു ദിവസത്തിന്റെ ഒക്കെ ലീവിന് വെക്കേഷനൊക്കെ കേട്ടോ കൂടുതലും പോയി നിക്കാറ്
ഇപ്പ ഈ മഹാർ പോവുമ്പോ പത്തിന് ലീവ് ഇല്ല അപ്പൊ പോവൂല
ഇല്ല അത് ഒരു രണ്ടു ദിവസത്തെ ലീവിന് നമുക്ക് പോയാലും മുതലാവൂല ല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പോവയി
ആഹ
പിന്നെ മൂവാർ ആവുമ്പോ നക്ക് സ്കൂള ഇല്ലേ ഒരു ദിവസം ഇപ്പ അങ്ങനെ ലീവ് ലവ് ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിന് ഒരു ദിവസംല്ലേ ലീവ് ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ അനെ പോവല
ആഹ് അത് ശരി അപ്പൊ അങ്ങനൊക്കെയണല്ലേ
ഉം അങ്ങനൊക്കെയാണ്
ആ എന്നാ ശരിട്ടാ
ആന്നായിക്കോട്ടെ എന്നാ ശരി
ആ